ഹലോ
ന്തൊക്കെയുണ്ട്
നല്ലത്
ഹലോ നല്ല സുഖായിട്ടിരിക്കുന്നൊ
ആ സുഖായിട്ടിരിക്കുന്ന്
ല്ല എന്താണ്ട് പിന്നെ വേറെ വിശേഷം
നല്ല വിശേഷം മഴ ഇപ്പ നല്ല വെയിലായിരുന്നു ഇതുവരെ ഇപ്പതാ മൂടി വന്ന് മഴ പെയ്തോണ്ടിരിക്കുന്ന്
പെയ്തോ ആ ഇവിടെ എന്തായാലും മഴയൊന്നുല്ല്യട്ടൊ
ഏഹ നല്ല വെയിലായി ഞാന് അലക്കൊന്നും ചെയ്തില്ലേലോ എന്ന് വിചാരിച്ച് വിഷമിച്ച്ഇങ്ങനെ ഇരിക്കായിരുന്ന് അപ്പൊത്തിനും മഴ പെയ്ത്
ഇവിടെ നല്ല പൊള്ളുന്ന വെയില്
ഏ പിന്നെ അങ്ങോട്ട് വരാ മതി ഇവിടെ പെയ്ത് കഴിഞ്ഞാൽ
സത്യം ഉ അല്ല ഏത് നിമിഷം പ്രതീക്ഷിക്കാല്ലോ
അതെ അല്ല മഴ പെയ്യണോ ജൂൺ ജൂലൈ മാസത്തിന് മഴ പെയ്തീല്ലേ വെള്ളം ഉണ്ടാവൂലല്ലോ
ആ നീ പ്രാവശ്യം പൊതുവെമഴ കുറവാരുന്നു വല്യ മഴയൊന്നും പെയ്തില്ലല്ല
അതെ അതെ പെരും മഴ തോരാ മഴയൊന്നും പെയ്തീല്ല
ഇല്ല കാരണം സ്കൂള് തുറക്കുന്ന സമയ ആവുമ്പോഴത്തേനും ഇങ്ങോട്ടും ഇറങ്ങാൻ പിള്ളേർക്ക് ഇങ്ങോട്ട് പോവാൻ പറ്റാത്ത സ്ഥിതിൽ മഴയായിരുന്നു ഫുള്ള്
സ്കൂൾ തുറക്കുന്നത് വരെ നീട്ടല് ണ്ടായിനല്ലോ മഴയായിട്ട് ഇ പ്രാവശ്യതൊന്നും ഉണ്ടായില്ലല്ലോ
ഇല്ല അത് ശരിയാ ഹ് ഹമ് പിന്നെ ഉച്ചക്കത്തത് ആഹ് കഴിച്ച് കഴിച്ച് കഴിച്ച് കഴിച്ചിട്ടിനി ഒരു ഒറക്ക ഒറങ്ങണം
അത് ശെരി ഹൗസ് വൈഫ് ആണോ അല്ലെങ്കിൽ വർക്ക് ചെയ്യല്ണ്ടോ
ഇപ്പൊ വർക്കെയ്യുന്നുണ്ടടാ ഞാൻ എക്സ്റേ ടെക്നീഷ്യനായിട്ട് വർക്കെയ്യുന്നുണ്ട്
ഹ് നൈറ്റായിര്ന്നോ
നൈറ്റാരുന്ന്
ആഹ്
അപ്പൊ ഇനി വൈട്ട് അഞ്ചരയാമ്പഴത്തെന് പോണം അപ്പൊ അതിന് മുമ്പ് ഇച്ചിരി നേരം ഒക്കെ റസ്റ്റ്‌ എടുത്ത് ഒറങ്ങണം ഉം കുട്ടികളുണ്ടടാ രണ്ടു പേര് മോളും മോനും
സ്കൂൾ പോയച്ചാ
സ്കൂളിപോയി മോള് സ്കൂളിൽ പോയി മോന് അങ്ങനവാടിലും പോയി
ആ അപ്പൊ നൈറ്റായാല് പിന്നെ ഉം അങ്ങനവാടി പോണ മോൻ ചെറുതായി ക്കിലു ഓന് പിന്നെ ആരെടുത്ത അമ്മന്റെട്ത്ത് നിക്കോ
അമ്മേടെ അടുത്ത് നിന്നോളും അവന് കൊഴപ്പൊന്നുല്ല
ഏ
ന്നോട് ചോദിക്കും നീ എപ്പ വരും രാവിലെ വരുവോന്നൊക്കെ ചോദിക്കും അത് നമുക്കൊരു വെഷമാ നൈറ്റ് മാറി നിക്കുമ്പഴേ
ആഹ്
ഡേ ആങ്കി പിന്നെ പോയിട്ട് നമ്മള് വൈയ്യുന്നേരിങ്ങ് വരുവല്ലോ
അതെ അതെ
ഉം ഇതിപ്പം മ മാറി നിക്കുമ്പോ ഒരു വെഷമുണ്ട്
ആഹ ഞാനിവിടെ ഭക്ഷണൊക്കെണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഹസ്ബന്റിനെ കാത്ത്
ഇരിക്കുവ ആഹ് ഞാൻ ഇവിടെ കഴിച്ചു
എന്തക്കായിനു ഫുഡ്
ഫുഡെടാ മീൻകറിയുണ്ടായിര്ന്ന്
ഉം
പിന്നെ രസൊണ്ടാരുന്ന്
ആഹ്
ഇത് കോവയ്ക്കാ മെഴുക്കുവരട്ടിയുണ്ടായിരുന്ന്
ആഹ് നൈറ്റ് കഴിഞ്ഞ് രാവിലെ എപ്പ എത്തും
രാവിലെ എട്ടരയാവുമ്പോ എത്തുടാ
എട്ടരയാമ്പോ എത്തുവോ വീട്ടില് വന്നിട്ട് ചായ
ആഹ് വീട്ടിൽ വന്ന് ച ആ അവിടെ കാന്റീൻ ഉണ്ട് കാന്റീന്ന് ചായ കുടിക്കും
വീട്ടില് ഭക്ഷണൊക്കെ ആരാ ഇണ്ടാക്കാ അമ്മ ഇണ്ടാക്കോ
രാവിലത്തെ അമ്മ ഇണ്ടാക്കും പിന്നെ വാക്കിയെല്ലാം വന്നിട്ട് ഞാൻ ചെയ്യും
ആ നൈറ്റിലേക്കുള്ള ഫുഡ് കൊണ്ടോകോ അ
ആഹ് കൊണ്ടും പിന്നെ കൊണ്ടും അവിടെ കാന്റീനിന്ന് വീട്ടി ഒണ്ടല്ലോ പിന്നിനി അവ ന് പോണ്ടല്ലോ ഉം ഉം ഉം
ഹസ്ബന്റ് എന്താ ചെയ്യുന്നേ
ഹസ്ബന്റ് വെളിയിലാടാ ബെഹ്റില ഉം ഉം ഉം അവിടോ
ഇവിടെ മേ മൂപ്പര് സ്കൂൾ ബസ്സിലാ
ബസില ആഹ് ഉം ഉം മക്കളോ
മക്കള് വലിയ കുട്ടികളാ
വല്യ വര് ഉം ഉം ഉം ഉം
പിന്നെ വേറെന്താ ഹോബികള്
ഹോബികള് വേറെ പ്രത്യേകിച്ചൊന്നൂല്ല ജോലിക്ക് പോകുന്നോണ്ട് പിന്നെ
ആഹ്
അതിന്റെ ഒരു സത്യം അത് തന്നെ ഉണ്ട് രാവിലെ പോവ വൈകിട്ട് വരുവാ അല്ലെ വൈകീട്ട് പോവ രാവിലെ വരുവ അങ്ങനെ ഒരു റൊട്ടെ ചെയ്തങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു
അല്ല പിന്നെ ഈ നൈറ്റ് വർഷത്തില് എത്ര ഇണ്ടാവും
അല്ലട മാസ മാസത്തില് ഒരാഴ്ച
മാസത്തില് ഒരാഴ്ച എന്തായാലും പോയ്ക്കൊൾണം ഉം
ആ പത്ത് മിനിറ്റ് പോയാ മതി അടുത്ത
ആഹ് അപ്പൊ അത് ബസ്സിന് പോവോ അല്ലെ വണ്ടി ഇണ്ടോ
അല്ല വണ്ടിയുണ്ട് വണ്ടിയിലങ്ങ് പോവും ഉം
അങ്ങനെയൊക്കെയാണ്
അങ്ങനൊക്കെയാണ് ഉം
ഞങ്ങളൊക്കെ ഹൗ ഹൗസ് വൈഫ് ആണ് ഞാന്
ആ ആഹ് എന്നാലും വീട്ടിൽ ഒരുപാട് പണികളുണ്ട്
അഹ.. ഹാ.. ഞങ്ങൾക്കൊന്നും ലീവില്ല ശമ്പളാരും തരില്ല
ഉം
ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കും
ഇരിക്ക്യ
ഞാൻ ഇവിടെന്ന് പറയും ഒരു ദിവസോ കെടപ്പിലായാലെന്ത് ചെയ്യുംന്ന് ചോയ്ക്കും
സത്യം സത്യവാ
ഭക്ഷണം വാങ്ങിക്കൊണ്ടോരും
ഏഹ്
ഭക്ഷണം വാങ്ങിക്കൊണ്ടോരും
ആഹ് ഓ ശരി
അങ്ങനെ കെടപ്പിലായിട്ടില്ല ചെറിയൊരു പനിയോ അതൊക്കെ വന്നാൽ പിന്നെ മൂപ്പരന്നെങ്ങ് കൈകാര്യം ചെയ്തോളും
ചെയ്തോളും ഉം ഉം അറിയാം അതുകൊണ്ട് കൊഴപ്പല്ല അല്ലെങ്കി പിന്നെ
ആഹ് സഹായിക്കും അടിച്ചു വാരുകേം തൊടക്കുകേം പാത്രം കഴുകേം ഒക്കെ ചെയ്യും ഭക്ഷണം ഇണ്ടാക്കാനാണ് വലിയൊരു പിടിപാടില്ലാത്തത്
ഇല്ലാത്തത് ഉം
അതെന്തെങ്കിലും ബ്രെഡോ നേന്ത്രപ്പഴോ പിന്നെ അല്ലെങ്കിൽ ഉച്ചക്ക് രണ്ടു പൊതി ചോറ് വാങ്ങേ അങ്ങനെ ഒന്നോ രണ്ടോ ദെവസോക്കെ അങ്ങനെ ആവല്ള്ളു ഒരു പനിയൊക്കെ പിടിച്ചാല്
ആഹ് സത്യം
അതെ അതെ
പിന്നെ വേറെന്താ എവിടെയോ ടൂറ് പോവലുണ്ടോ ട്രിപ്പ് പോവലുണ്ടോ
ഒന്നും പോവാനൊള്ള സമയില്ലല്ലോ
ഹസ്ബൻഡ് വരണം ല്ലേ അപ്പം ലീവ് എടുക്കോ വരുന്നേരം ഹസ്ബൻഡ് നാട്ടിൽ വരുന്നേരം ലീവെടുക്കൂലേ
ആഹ് ഒരാഴ്ചയൊക്കെ ചെലപ്പോ ലീവെടുക്കും
ആഹ്
അതേ സമ്മതിക്കത്തുള്ളൂ അവിടന്നും അല്ലെങ്കി പ്രൈവറ്റല്ലെ അമ്മടെ ജോലി പോവും
അതെ അതെ നമ്മടെ കയ്യില് എന്തെങ്കിലും ഒരു പൈസ ഇണ്ടെങ്കില് നമ്മക്കൊരു സുഖാണല്ലോ നമ്മളിങ്ങനെ പിന്നെ തരീം തരീം ന്ന് പറഞ്ഞ് ഓരോട് ഇങ്ങനെ ചോദിക്കണ്ടല്ലോ
ചോയ്ക്കണ്ടാല്ലോ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കി നമ്മുക്ക് എന്ത് നമ്മുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ട് ഇല്ലിയോ പ്പ അതിനെല്ലാത്തിനും ചോദിക്കേണ്ടി വരത്തില്ലല്ലോ
അതെ അതെ
ഉം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലായാലും
അതെ ആണുങ്ങള് മാത്രം കൊണ്ടോന്നിട്ട് എത്ര കിട്ടിയാലും തികയാത്തൊരവസ്ഥയാണല്ലോ
സത്യം പിള്ളാരെ സ്കൂളിൽ വിടണോങ്കി തന്നാ ഇപ്പഴ്ത്തെ കാലത്ത് പൈസ
പഠിപ്പിക്കാൻ നല്ലൊരു പൈസ വേണല്ലോ
വേണം സത്യം
എന്തിനും പൈസ വേണം നമുക്കൊന്ന് അ അങ്ങാടി
ഉം
ടി പോയി വെല ചോദിക്കല് എന്തിനാ പൈസ പൈസ ഉണ്ടായിട്ട എന്താ കാര്യന്നൊക്കെ ചോദിക്കുന്നോരുണ്ട് പക്ഷേങ്കിൽ മുൻ
വേണം പൈസ ഉണ്ടായാലേ കാര്യങ്ങൾ നടക്കു
പിന്നെ നങ്ങളൊക്കെ വീട്ടില് നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു ദോവ സം മിനിമം പത്ത് പേരെങ്കിലും വന്ന് പോവും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ട് ഓരു കള്ളത്തരഉള്ളോരാണോ നേരായ വഴിയിൽ കൂടെ ഇതൊന്നും നമ്മുക്കറിയൂ നമ്മക്ക് ഇവരാ ആ മ് എങ്ങനത്തെ ആളുകളാണ്ന്ന് തിരിച്ചറിയാൻ പറ്റൂലെലോ ചെലപ്പം നമ്മള് വാതില് തുറക്കൂ ചിലപ്പോ നമ്മള് തുറക്കൂല അങ്ങനൊക്ക ചെയ്യും നമുക്ക് പേടി നമ്മള് ഒരാള് മാത്രല്ല വീട്ടില്
അല്ല ഇപ്പ വിശ്വസിക്കാൻ പറ്റത്തില്ല എങ്ങനത്തോള്ള ആൾക്കാരൊക്കെ വരുന്നെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇപ്പം
അതെ എന്തൊക്കാ നമ്മള് വാർത്തകളില് കേക്ക്ന്ന് നമ്മള് വാതില് തുറന്ന് ഒരു പതുറുപ്യ എടുക്കാനായി നമ്മള് അകത്തേക്ക് പോകുന്നേരം നമ്മളെ കൂടങ് പോരുവ ഓന് എന്താ ചെയ്യാ
പിന്നെ സത്യം
അതെ അതെ അയ്കൊണ്ട് എവിടെങ്കിൽ ഞാന് നമ്മള് കാണുന്നത്തീല് പത്തോ ഇരുപതോ മുപ്പതോ എടുത്ത് വെ ജനലിന്റെ ഉള്ളിൽ കൂടിയോ നമുക്ക് തോന്നുന്നോൽക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തു വിടും ഇപ്പൊ ഡ്രെസ് ഒന്നും വേണോന്ന് ച ഡ്രസ്സ് ഒന്നും വേണ്ട
ഉം എനിക്ക്തോന്ന് ഇപ്പ ഡ്രസ്സ് കൊണ്ടു പോയാലും അവര് ഒരുവിധം നല്ലയാങ്കി അത് വൃത്തിയാക്കി ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്തവര് വി ക്കുവാ തോന്നുന്നു
അതെ അതെ
അയിനാർക്കാണ്ട് ഉപയോഗിക്കാനാ അവരൊങ്ങും ഉപയോഗിക്കത്തൊന്നുഇല്ല
ഇല്ല ഇല്ല അങ്ങനത്തൊക്കെ ആട്ടാ കൊടുത്തേകാന് വിചാരിക്ക ഇവിടെ ആണ്ങ്ങളൊക്കെ വേഗം വേഗം ഓര് ഒഴിവാക്കല് ഡ്രസ്സുകള് പാൻസും ഷർട്ടും ഒക്കെ പിന്ന നമ്മള മാക്സികളൊക്കെ നമ്മക്ക് ഒഴിവാക്കിയാല് അവർക്ക് ഇടാനൊന്നും പറ്റൂല്ല പിന്നെ നമ്മളത് എന്തെങ്കിലും ഉപയോഗത്തിന് തൊട ക്കാനോ പിടിക്കാനോ അങ്ങനത്തേനൊക്കെ നമ്മള് എടുക്കാരിക്കും ഈ കോട്ടൺ ഡ്രസ്സുകളാരിക്ക്ല്ലോ
ഉം ഉം
പിന്നെ കുട്ടികള് ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ
ഇവിടെ ഉണ്ടാരുന്നു ഇഷ്ടം പോലെ ഉണ്ടാരുന്നു കൊറേ വാരി കൊടുത്ത്
ആ അവർക്ക് വേഗം പറ്റാതാവൂഅല്ലോ ഡ്രസ്സ് ഒന്നും ആയിട്ടും ഉണ്ടാവൂല്ല
പറ്റാതാവുന്ന മാത്രഅല്ല ഇവ മോക്ക് ആങ്കില് സ്റ്റോക്ക് ഉണ്ടല്ലോ വല്യ ഫ്രോക്ക് ആ ത് അവക്കിഷ് ഇഷ്ടവല്ല ബർത്ത്ഡേക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടിയായിരുന്നു അവള് ഇട്ടിട്ടേ ഇല്ല. അത് പിന്നെ ഓരോ പിള്ളേർക്കൊക്കെ കൊടുത്തേത്.
ആഹ്‌ ചെല കുട്ട്യേക്ക് ഫ്രോക്ക് ഇഷ്ടം ഉണ്ടാവില്ല കുത്തും മേലെന്തോ കുത്തുംന്നറിയും.
സത്യം അതൊന്നും ഇടത്തില്ല അവക്ക് പാന്റും ഉടുപ്പും മാത്രം മതി.
അതെ പാന്റ് ടീഷർട്ടുകള് അ നല്ലൊരു.
അത് മതി.
കംഫർട്ടാണല്ലോ.
ഉം ആന്ന് അത് മതിയവക്ക് അല്ലാതെ പാവാ ആ ഉടുപ്പ് അതൊന്നും വേണ്ട.
ഉം ഓരോ ജാതി ഉടുപ്പുകൾ കാണില്ലേ പൊന്താരായി കെട്
ഇപ്പൊ ഓരോ സൈസല്ലേ ഉള്ളെ.
അതെ അതെ നല്ല വില രണ്ടായിരം മൂവായിരം ഉർപ്പ്യേന്റെ ഉടുപ്പുകൾ വരെ നമ്മള് ബർ കുട്ട്യാക്കൊക്കെ കൊണ്ടേ കൊട്ക്ക്ൺണ്ടല്ലോ..
ഒക്കെ.
അങ്ങനെയൊക്കെ ആണ്ന്ന് പറയാ.
ആഹ്‌ ഹും.
എന്താണ് ഫുഡ് മീന് എർച്ചി അങ്ങൻത്തൊക്കെ കഴിക്കൂലേ?
മീനൊ ണ്ടായിരുന്നു മീൻ ഉണ്ടായിരു ന്നുന്ന് ഉം. ഇന്നു മീനായിരുന്നു ചൂരയാ യിരുന്നു.
ആഹ്‌.
ഉം
പച്ചക്കറികൾ സാമ്പാറൊക്കെ ണ്ടാക്കോ?
ആഹ് ഉണ്ടാക്കും ഇന്നു രസവായിരുന്നു രസം മോക്ക് ഭയങ്കര ഇഷ്ടവാ.
ആഹ്‌
ആഹ്‌ പിന്നെ രസം ഉണ്ടാക്കി പിന്നെ കോവക്കാ മെഴുക്കുപുരട്ടി. മൂന്നും മതി ഉം എന്തോ?
വീട്ടില്ണ്ടായതാണോ കോവക്ക?
അല്ലല്ല വാങ്ങിച്ച മ്മള്.
ഏഹ്‌ വീട്ടിലെന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എടുക്കാൻ പറ്റിയ പച്ചക്കറികള്?
ഇല്ല പച്ചക്കറികള് മുളക് അങ്ങനെയൊക്കെയൊള്ള സാധനങ്ങളേ ഉള്ളു.
ആഹ് അതൊക്കെ ഇവിടെ ഉള്ളു മുളക് കറിവേപ്പ്
ഉം
അതൊക്കെയുള്ളൂ വേറെ കറിവേപ്പുണ്ടോ?
ആ ഉണ്ടു ണ്ട് കറിവേപ്പുണ്ട്.
കറിവേപ്പ് ഇങ്ങനൊരു പുഴു വന്ന് നശിച്ചോണുണ്ടോ?
ഇല്ലടാ ആ കുഴപ്പോന്നുല്ല പുഴുവിനൊന്നും പുഴുവൊന്നുല്ല അയിനകത്ത്.
ഉം ഇവ്ടെങ്ങനെ പുഴുണ്ട് ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊക്കെ സ്പ്രേ ചെയ്തൊക്കെ നോക്കി. ന്നട്ടൊന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടുന്നില്ല.
ശരി കേട്ടോ.
ഓ ശരിയായോ സമയായോ ഓക്കെ ഓക്കെ